ഹലോ
ഹലോ
പറയൂ
ആ സുഖായിട്ട് പോണു
മഴ ഇല്ല്യെ അവിടെ അതെ ലെ ഇവടിം നല്ല മഴന്നെയാ
ഉം അതെ അതെ എന്തേക്കെയാ പണികളൊക്കെ കഴിഞ്ഞോ ആ ചായ വെച്ചു
പണിയൊക്കെ കഴിഞ്ഞു ആ അതെ അതെ
ആ എന്താ എന്താ വർക്കെയ്യ്ണ്ടോ
ഇല്ലേ വർക്കയ്യ്ണില്ല
ആ എന്താ ചോറും കറിയൊക്കെ വെച്ചോ
ഓ ആയി കുട്ട്യോള് പോവുമ്പം കൊണ്ടോവെ
ആ രാവില ലെ
ആ അപ്പ ആയിണു ഇഞ്ഞിപ്പോ അലക്കാൻ കൊർച്ച്ണ്ട് അപ്പൊ നല്ല മഴയാ അപ്പ തിര്മ്പ്ണ കല്ലിന്റവ്ടെ നനഞ് പിണ്ടി ആവും അപ്പൊ അതുകൊണ്ട് മഴയൊന്ന് ചേര്ട്ടെ വെച്ചിട്ട് ഇങ്ങനെ നിക്ക
ആ ശരി
കുട്ട്യോളക്കെ
മക്കളക്ക പോയിട്ട്ണ്ട് ഉം ഉം മൂന്നാളാണ്
ആഹാ വ വല്യാള
വെല്യ ആള് ട്രെയിനിങ്ങില ആാണ് ഓള് ലാബ് ടെക്നീഷ്യന്റെ കോഴ്സാണ് പഠിച്ചിരുന്നതേ
ആഹ ആ
അപ്പൊ പ്രശാന്തില്ട്രെയിനിങ്ങില് കേറിയിട്ടുണ്ട് പിന്നെ മോനാണ് രണ്ടാമത്തെ മോനാണ് മോന ഇവിടെ എൻ എസ് എസ് കോളേജിലാണ് ബികാം സെക്കന്റ് ഇയർ
ആഹ് ആ ആ
പിന്നെ ചെറുത് ചെറുതവിട ബോയ്സ് ഹൈസ്കൂളില ഒമ്പതാം ക്ലാസ്സില
അത് ശെരി ആ ആ ആ അ എന്റെ വല്യ ആള് അവിടെ ബോയ്സില
ബോയ്സിലാണോ
ആ അതെ ആറില
ആ ശരി ആഹ ആഹ പിന്നെ ഏട്ടനെ പണിക്ക് പോയോ
ആ ഓ വണ്ടിയാണ് അപ്പൊ പിന്നെ വർക്ക് ഷോപ്പ് പോയതാ വണ്ടിങ്ങോണ്ടിട്ടെ
അത് ശെരി ആഹ ആഹ വീട്ടില് അമ്മയൊന്നും ഇല്ല ഒറ്റയ്ക്ക് ആണോ നിങ്ങള് ഒരുമിച്ച ആണോ
ആഹ എല്ലാരും ഒരുമിച്ച ആരും വേറെ പോയിട്ടില്ല പക്ഷെ ഇപ്പൊ ഞങ്ങള് മാത്രയി ഉള്ളു
അതെ ആഹ ആഹ അപ്പൊ വീട്ടിൽ ആരൊക്കെ ഇണ്ട്
ഏട്ടൻ ഏട്ടത്തിയമ്മ മൂന്ന് മക്കള് പിന്നെ ഞങ്ങള് ഏ ഞാനും ഹസ്ബൻഡും രണ്ട് മക്കളും പിന്നെ അനിയനും ഭാര്യ ടി രണ്ട് മക്കളും അമ്മേം
അത് ശെരി ആ
യാ ഇപ്പൊ പക്ഷെ ഇവിടെ ഇപ്പ ആരുല്ല ഞങ്ങള് മാത്രേ എള്ളൂ
ആഹ ആഹ
ആ അവര് ഏട്ടനും ഏടത്തിയമ്മയും കൊറച്ച കാലം മക്കള് ഇല്യാണ്ട് അവര് ട്രീറ്റ്മെന്റ് ആയിട്ട് വേറെ സ്ഥലത്തായിരുന്നു
ആ ആ
ആ അപ്പൊ പിന്നെ വയ്യ വഴിയ വഴിയ വഴിയ മൂന്നാളായി പിന്നെ അവർക്ക് വീട് പണി കൊറച്ച് അപ്പുറത്ത് മാറി നടക്കണ്ട് ആഹ പിന്നെ അനിയനും ഭാര്യയും കുട്ടികള് ഒക്കെ ഗൾഫിലാണ്
അത് ശരി ആഹ
ആ ആഹ് അങ്ങനെ
ആ അപ്പ ഇങ്ങള് ഒറ്റക്കാണ് അല്ലേ
ആ അതാണേ ഇപ്പൊ എല്ലാരും ഇവിടെ ഉണ്ടെങ്കില് അതായത് വല്ല ഒരു ആണ്ടിലെ സംക്രാന്തിക്ക് ഇവിടെ എല്ലാരും ഒണ്ടാവുള്ളു ഒര് ഓണോ വിഷുവോ അങ്ങനെ എന്തെങ്കിലും അല്ലാണ്ട് ആരു ഇല്ല ഉ
ആ
അമ്മ പിന്നെ ഇവിടെ ഇങ്ങനെ രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോ രണ്ടു മാസം അവിടെ നിന്നിട്ട് പിന്നെ ഒരു മാസോ ഒന്നര മാസോ ചെലപ്പോ രണ്ട് മാസമൊക്കെ ഇവിടെ നിന്നിട്ട് പിന്നെയും തിരിച്ച് ഗൾഫിക്ക് തന്നെ പോവും ആ അനിയന്റ് അടുത്തേക്ക് തന്നെ പോകും കാരണം അവിടെ ആഹ ആഹ് ആഹ അവിടെ ഓ ഒണ്ട് ഒണ്ട്
ആഹ് ആഹ്
ആഹ് അവര് അവരക്കെ രണ്ടാക്കും ജോലിയുണ്ട്
ആഹ് ആഹ്
പിന്നെ ഇവിടെ അമ്മയും അവള അമ്മയും അച്ഛനും മാറി മാറി നിക്കായിരുന്നു
ആഹ് ആഹ്
ആ പിന്നെ ഇപ്പ അവര് അനിയന് അതായത് അവള അനിയനെ കല്യാണം അങ്ങനെ നോക്കണ കാരണം അവര് ഇപ്രാവശ്യം പോയിട്ടില്ല പിന്നെ അവിടെ ഒരു ചേച്ചീനെ പണി ക്ക് നിർത്തിയിരുന്നു
ആഹ്
അപ്പ പിന്നെ ഇപ്പോ അവര് അവർക്ക് നാട്ടിക്ക് ഇങ്ങട് വരണം എന്ന് പറഞ്ഞപ്പ അമ്മ പിന്നെ തിരിച്ചു പോയതാ ഈ കുട്ടിയോള് ഒന്ന് ആവണ വരെ ഈ പോക്കും വരവും ഉണ്ടായിരിക്കും ഉം
ആഹ് അയ് ശരി ഉം ഉം
ആഹ്
അപ്പൊ ങ്ങള് ഒറ്റക്കാണ്ല്ലേ എല്ലാരും പോയാ പിന്നെ ഒറ്റക്കാവുലെ ഒന്നു ട്രൈ ചെയ്തിട്ടില്ലേ ജോലിക്കൊന്നും
ജോലിക്ക് ട്രൈ പി ജി
ആണോ
ആഹ് പക്ഷേ അതുകൊണ്ട് കാര്യ എനക്ക്ന്ന് വെച്ചാല് എന്റെ ചെറിയാള് വലിയ വലിയാൾ ബോയ്സിലും പക്ഷേ ചെറിയ ആൾക് ഒരു എട്ടേമുക്കാൽ ആവുമ്പോക്ക് ബസ്സ് വരും
വ വല്യാളെ നമ്മള് ബോയ്സിക്ക് അങ്ങട ആക്കികൊടുക്കണം ആഹ് പിന്നെ വൈകുന്നേരം അതേപോലെ മൂന്ന് അൻപത് അൻപത്തിേഏഴിന് ചെറിയാൾ വരും
വല്യാളെ ആഹ് ഒരു സമയം ആവുമ്പോക്കെ നമ്മള് പോയി കൊണ്ടുവരണം പക്ഷെ ഈ ഒരു ടൈമിൽ അമ്മള് ഞാൻ പ്പോ എത്ര പ്പീ വെക്കേഷനിലും കൂടി ഞാൻ മൂന്നാല് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടേ ഉള്ളൂ പക്ഷേ ഒക്കെ ഒമ്പത് മണി അല്ലെങ്കിൽ എട്ടേ മുക്കാൽ ടു അഞ്ചര ആറ് മണി വരെയ
അതെ
ആഹ് അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നമ്മൾക്ക് ഇങ്ങനെക്കെ ആഹ് അപ്പ അങ്ങനെ കിട്ടുമ്പോൾ ഒക്കെ അതേപോലെ ആറ് മണി അഞ്ചര പക്ഷെ ഇവിടെ വീട്ടിൽ ആരും ഇല്ല
ആഹ് അതെ അതെ മക്കൾ വരുമ്പോഴ
മക്കള് വരുമ്പോ അതെ അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ട്ട് പറഞ്ഞാൽ നമുക്ക് ഒന്നും ഒന്നിക്ക ഇറങ്ങാൻ വയ്യാത്തൊരവസ്ഥയാ
ആഹ് ഞ്ഞിപ്പോ മക്കളെ കൊറച്ചാവേണ്ടി വരും
ആഹ് ഞാൻ എന്നിട്ട്ങ്ങനെ പറയും ബാക്കിയുള്ളവൻ കഷ്ടപ്പെട്ട് പഠിച്ച സർട്ടിഫിക്കറ്റ് അവിടെ ചേതലരിക്ക ചെതലരിക്കാനാണ്ന്ന് പറയും ഇങ്ങനെ അല്ല ഇപ്പോഴൊക്കെ ടച്ച് വിട്ടീൻ ട്ടോ ഇപ്പൊ കമ്പ്യൂട്ടർക്കെ എന്റെ മുന്നിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ അന്തം വിട്ടു പോവും കാരണം ആഹ് അയ്‌ന്റെ അപ്ഡേഷൻ ഒരു ഒരുപാട് വന്നിട്ടുണ്ട് ഇപ്പൊ പണ്ടത്തെ പോലെ നമുക്ക് സ്പീഡില് ടൈപ്പ് ചെയ്യാനോ ഒന്ന ഇപ്പോൾ കുറേ ഗ്യാപ്പ് വിട്ട കഴിഞ്ഞാൽ നമുക്കതന്താണെന്ന് നമ്മള ആദ്യം മനസ്സിലാക്കിയെടുക്കേണ്ട അവസ്ഥ സ്ഥയാ ആഹ്
പിന്നെ വർഷങ്ങള് കഴിയുംതോറും ഓരോ മാറ്റങ്ങൾ സംഭവിക്കുകല്ലേ
അതെ അതെ അതെ അതെ ചേച്ചി എന്ത് കഴിഞ്ഞതാ
ഞാനും പഠിച്ചിട്ടുണ്ട് ഞാൻ
ഏ പ്ലസ് ടുവരെ ആതെ ആ ആ ആ
പിന്നെ കല്യാണം കഴിഞ്ഞ്
ആ ആ ആ എന്നാലും കൊഴപ്പല്ല നമ്മളെ മക്കള് പഠിക്ക്ണ്ടല്ലോ അതന്നെ വല്ല്യാര്യ
ആ
എ ഹേ ഹ് ഹ്
മക്കക്ക് അങ്ങനെരു സാഹചര്യം അങ്ങനെ സാഹചര്യം വേറെ കാര്യങ്ങളൊള്ളൂ
അതെ തെ തെംതെ
ഇപ്പ മക്കളൊക്കെ ഏട്ടനൻ ആ പിന്നെ ഇൻട്രസ്റ്റീൽ ന്റെ വർക്കാണ്
ആ അത് ശെരി ആ ഹാ ഹാ
അങ്ങനെ
അതേല്ലേ
അ വിട്ട അല്ലെ പിന്നെ അവെടെ
എറജ് എ എന്തോ അതത് റേയിഞ്ചിന് എന്തോ കംപ്ലയിന്റ്ണ്ട് ന്നാ പ്പൊ സംസാരിച്ച പോലെയല്ല ഇപ്പ കേക്ക്ണേ
ആണോ വീട്ട ആ അവ്ടെ വീട്ടിൽ ആരൊക്കെയാണ്
ഏ എന്റെ വീട്ടില് അച്ഛൻ അമ്മ അനിയൻ
ആ
അപ്പ അനിയന്റെ കല്യാണം കഴിഞ്ഞിട്ട്ണ്ട് നാത്തൂൻ അവള് പ് ഏ വേറെ ദൂരെയാണ്
ആ ശെ
അ അനിയനും ദൂരെയാണ് ഒക്കെ ദൂരേ ദൂരേ സ്ഥലങ്ങളിലാ
ആ ഹെ ഹ് ന്നട്ട് മക്കളെ എൻ എന്ത് പിന്നെ എന്തൊക്കെയാ പഠിക്കുന്നെ എത്ര മക്കളാന്നാ പറ്ഞ്ഞെ
രണ്ടാള് രണ്ടാള് ഒരാ ഒരാളാറിലും ചെറിയ ആള് യു കെ ജി
ആ ചെറിയ മക്കളാല്ലേ മ്മ്ഹ് ഹ് അപ്പൊ ഒന്ന് ആ അന്ന് ആയി ടില്ലാ അപ്പൊ അനക്ക് പൊ റത്തറങ്ങാനായിട്ടില്ല ഇല്ല മ്
പൂവാണ് പക്ഷെ നമ്മളാണെങ്കെ മുക്കി മുർളിയട് എത്ത്ണ്ല്ലോ
ആ പിന്നെ വെ എന്തെങ്കിലൊക്കെ ചെറുതായിട്ടൊക്കെ വ് ആ വ് പിന്നെ മ്മളെ നാട്ടിലൊക്കെ കിട്ടാ ണെങ്കി കൊഴപ്പല്ലൃലേ
അപ്പ അത് കിട്ട് അതേ അതെ അതെ അതാണ് പിന്നെ വീട്ടിലിര്ന്ന് ചെയ്യാൻ പറ്റ് ണജോലി കൊറേ നോക്കി പക്ഷെ മ്മക്ക് വിശ്വസിച്ച് ചെയ്യാൻ പാക ത്തിനൊന്നും കിട്ടീല്ലൃ ആ അപ്പാതൊക്കെ അങ്ങനെ അന്വേഷിച്ച മ്മക്ക് ക്ങ്ങനെ സങ്കടാണ് ക്ഷെ എന്നാലും വേറൊന്നും ചെയ്യാനി വർത്തില്ലല്ലോ
ആ ഹ് സാരല്ല കൊറച്ച് കഴിയുമ്പോക്കെ ശരിയാവും ഞാനൊക്കെ ആ ഞാനൊക് കെ അങ്ങൻതന്നേയ്ന്നു പതേ പത്തിരുപത് വർഷം വീട്ടിലിരുന്നേന്റെ ശേഷാണ് നമ്മളൊക്ക ഒന്ന് പൊറത്തറങ്ങിയത്
ആ ഹ് ഹ് അപ്പൊ സാഹചര്യം നല്ലോണ്ണം മനസ്സിലാവ്ണ്ടാവും
ആ ഹ ഹ അതെ അതെ അപ്പൊ ഇങ്ങളൊക്കെ എല്ലത്തിനും ഓരോ സമയങ്ങള് ണ്ടാവും നമുക്ക് അ ഹ് നമ്മളാർജന്റൂട്ടീട്ട് കാര്യല്ല
അതെ അതെ അല്ല അത് വേറൊ ന്നല്ല നമക്ക് സ്വന്തായിട്ട് ഒരു പത്ത് ത്ത് രൂപ കിട്ട്റ്ണതും പിന്നെ മൂപ്പര് രു പത്ത് രൂപ തരുന്നതും തമ്മില്ലുള്ള വ്യത്യാസണ്ട്
ആ അങ്കെലെ ആ എനമ്മളെ കയ്യില് ക്യാഷ്ണ്ടെങ്കി ഞമ്മക്ക് ചോദിക്കണ്ടല്ലോ നമ്മക്ക് പിന്നാ ഒരുപാട് ആവിശ്യങ്ങൾ ള്ളതല്ലേ എല്ലാം മ്മള് ഇങ്ങനെ ചോയ്ക്കുമ്പോ ഓൽക്കും ഒരു ബുദ്ധിമുട്ടാവും ചോദിക്കുന്ന നമുക്കും ഒര് ബുദ്ധിമുട്ടാവും അപ്പ എന്തേങ്കിലൊക്കെ അമ്മളെ കയ്യില്ണ്ടെങ്കി നമ്മുക്ക് സ്വന്തായിട്ട് ചെയ്യുമ്പോ അത് അതന്നെ നല്ലത്. എന്ത് കാര്യായാലും ഇപ്പ എവിടെ മക്കളെ കാര്യാണെങ്കിലും നമ്മുക്കും ഏഹ് നമ്മളെ കയ്യില് എന്തെങ്കിലുണ്ടെങ്കി നമ്മുക്കും ചെയ്യാലോ നമുക്ക് ഇത് ചോദിക്കണ്ടല്ലോ, നമ്മളെ കയ്യില്ണ്ടെങ്കി നമുക്ക് ഇടുത്തിട്ട് പോവാലോ ഇനിപ്പൊര് കടേക്ക് പോവാണെങ്കിലൊക്കെ നമുക്ക് ഇത് വിളിച്ചിട്ട് ചോദിക്ക്ണേന് പകരം നമ്മളെ കയ്യിലുണ്ടെങ്കി നമുക്ക് എറങ്ങിപ്പോവാലോ സാധനം മേടിച്ചിട്ട് പോരാലോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ സ്വന്തായിട്ടൊരു വരുമാനം കിട്ടിയാല് നമ്മുക്കായ്നൻസരി ച്ച് ജീവിക്ക അല്ലെങ്കി
ആഹ് അതെ ഇവിടെ ഞാന് ഏട്ടനോട് പറയുമ്പോ ഏ ട്ടന്ന്ട്ട് ഇന്നോട്യ്ക്കെയ് അനക്ക് പിന്നെ എന്താ കൊറവുടെ വരുത്തിട്ടില്ലേയ് ഈയ്യ് പറയ്ണതൊക്കെ തന്നിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും. ക്ഷെ അതല്ലല്ലോ ഇന്നാലൊര് പത്ത് രൂപ സ്വന്തായിട്ട്ന്ന് പറയുമ്പോ
ആഹ് അതെ അതെ ഇപ്പന്ന് പറഞ്ഞാ പിന്നെ നമുക്ക് ഈ റീചാർജും കാര്യങ്ങളും എല്ലാം കൂടെ ആവുമ്പോഴേക്കേ
പിന്നെ ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് മാത്രം ജോലിയായിട്ടൊന്നും കാര്യല്ല മുന്നോട്ട് പോവില്ല അതായത് ഞെക്കി ഞരങ്ങി അങ്ങട്ട് പോവൊള്ളു.
ആഹ് അതെ അതെ ആഹ് അന്നത്തെ കാര്യങ്ങള് നമ്മളെ കാര്യളങ്ങനെ പോകുന്നല്ലാതെ നമുക്ക് ബാലൻസായിട്ട് സമ്പാദ്യായിട്ടൊന്നും ഒന്നും ഉണ്ടാവില്ല. കാര്യങ്ങളങ്ങനെ കഴിഞ്ഞു പോയി ഞമ്മള് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ എരട്ടി നമ്മക്ക് ഗ്യാസിന് ചെലവാണ് അപ്പൊ പിന്നെ ഇങ്ങനെ പോറത്താരോടും ചോദിക്കണ്ട ഞമ്മളെ കാര്യങ്ങളങ്ങനെ ദിവസേന പോവും അത്രേയൊള്ളൂ. വേറെ മുന്നോട്ടൊരു ഇതില്ല.
ക്ക്ന്ന് പറഞ്ഞിട്ട് അത്യാവിശ്യം നല്ലൊരു സംഖ്യ വരല്ലോ. ഇപ്പൊ ഒന്നും വേണ്ട ഒരച്ഛനും അമ്മയും രണ്ട് കുട്ടികളും ഉള്ള വീട്ടിലിക്കാണെങ്കിലും ചെലവിന് ഒന്നിച്ചങ്ങട് കൂട്ടി നോക്കിയാ നല്ലൊരു സംഖ്യ ചെലവ് വര്ണ്ട്. കറണ്ട്, പേപ്പറ് വാട്ടർ ബില്ല് എന്നൊക്കെ പറഞ്ഞിട്ട്
കടേക്കങ്ങട്ട് കൊണ്ടുപോയാലേ ആര് ആദ്യക്കെ അറിഞ്ഞാൽ നൂറ് രൂപ കൊണ്ടുപോയാലേ നമുക്കാ അത്യാവശ്യ സാധങ്ങള് മേടിച്ചിട്ട് പോരാ ഇപ്പമ്മള് അഞ്ഞൂറ് രൂപ കൊണ്ട് പോയാല് നമ്മുക്ക് അവിടെ ബാലൻസ് ആക്കി പോരേണ്ട അവസ്ഥ നാല് സാധനം വാങ്ങുമ്പോഴേക്കും നമുക്ക് ക്യാഷ് ഉണ്ടാവില്ല.
അതെ അതെ സ
ത്യന്നെ ഇപ്പം
സത്യാണ് പൈസെടൊക്കെ മൂല്യം പറ്റും. താഴെ അല്ലേ
ആഹ് അതെ അതെ
ആഹ്
എല്ലാം ശെരിയാവും. എാ എല്ലാ കാലവും ഒരുപോലെയൊന്നും ആവില്ല എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് നമ്മളൊന്നും രക്ഷപ്പെടും.
അതെ.
പിന്നെ മക്കള് ചെറിയ മക്കളാവുമ്പോ പിന്നെ നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുക്ക് ഓലെ വരുമ്പഴും പോകുമ്പളൊക്കെ ഓലെ നോക്കേണ്ട സമയല്ലേ ഇപ്പൊ
അതെ അതെ.
ഇപ്പഴും ആഹ് വാതിലടച്ചിട്ട് പോയി. എനിക്കൊക്കെന്ന് പറഞ്ഞപ്പോ വാതിലടച്ചിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി. അതിപ്പോ അനക്കിപ്പത് പറ്റില്ലല്ലോ മക്കള് വരും വരുമ്പോ ഈയ്യടെല്ലെങ്കില് പ്രശ്നം, അതും ഇപ്പത്തെ കാലം പ്രത്യേകിച്ചും നമ്മളവിടെ വീടച്ചിട്ട് ട്ടിരിക്കാനൊന്നും പറ്റൂല്ല മക്കള് വന്ന് കേയറാനും ഇതിനൊന്നും പറ്റാത്തൊരവസ്ഥയല്ലേ
അതെ അതെ അന്നെയാണ് ഇവിടെ ചുറ്റു ഭാഗം വീടുണ്ടെങ്കിലും ഒരുവിധ പ്പെട്ട എല്ലാ വീട്ടിലും ഒരു വയസ്സായ അച്ഛനു അമ്മിം. ഒരു പണിക്കാരി ചെല വീടുകൾല് ന്ന്ക്കും ചെല വീട്ട്ല് രാവിലെ വന്ന് പണിട്ത്ത്. വൈകുന്നേരം വന്ന് വൈകുന്നേരം വരെ നിന്ന് പോകും അതാണ് പ്പത്തെ കാര്ണം. ആഹ് ഒക്കെ സീ